വിശേഷം
എന്താ വിശേഷം ഇങ്ങനെ പോണു എന്താ ആ സുഖാണ് എന്താ നിങ്ങൾക്ക് സുഖല്ലേ കൊറേ ആയാലോ കണ്ടിട്ട്
ആ സുഖം സുഖം. ആ കുറച്ച് തിരക്കിലായി പോയി അതാണ്.
ആ ന്നല്ലോരുതാണ് തിരക്ക് പിടിച്ച ജീവിതം എന്ന് പറഞ്ഞ അത് മറ്റൊരു ഭാഗ്യം പിടിച്ചൊരു ജീവിതമാണ്.
ആ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ
ചിലവർക്കൊന്നും ചില പണിയ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തര് ഇരിക്കണ്. കാരണം എന്താ വെച്ചാല് ഉം. മറ്റേ ഓരോരുത്തർക്ക് വയ്യ. അതേപോലെ തന്നെ, പണിയെടുക്കാനുള്ള ഒരു മടി, കാര്യങ്ങളൊക്കെ ആയിട്ട്.
എല്ലാവരും ഏ എല്ലാവരും വെറുതെ ഇരി ക്കാനിള്ള ഒരു പരാതിയാണ് എല്ലായിടത്തുമെന്ന് കേട്ടു വരുന്നേ.
ആ ഹാ ഹാ ഹാ ഹ കൂടുതലും ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട്, വെള്ളം കുടിയൊക്കെ കുറച്ച് കുറവ്.
ആഹ ആ ആ. എന്നിട്ട് ഈ എന്താ ങ്ങളെയൊക്കെ പരിപാടി എന്താ?
നമ്മടെ പരിപാടി എന്താ ഇങ്ങനെ പോകുന്നു. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരിക്കയാണ്. മറ്റ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആ. അം വെള്ളംകുടിയോ, മറ്റു കാര്യങ്ങളോ ഒക്കെ ഇതായിട്ട് ഇങ്ങനെ പോകുന്നു.
ആഹ ആ ആഹ. വെള്ളം നല്ലോം കുടിക്കണം. കാരണം എന്താ വെച്ചാല് ഇപ്പ നമ്മള് ഈ മഴക്കാലാവൊണ്ടേ, പലരും എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കാതെ ഇങ്ങനെ. ഇപ്പൊ നമ്മുക്ക് എന്താ വെച്ചാൽ ദാഹിക്കണില്ല. ഒന്നാമത് എന്താ വെച്ചാൽ നല്ല ദാഹം കുറവാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞാ ഈ രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ, വളരെ വലിയ ഒരു ചൂട് വേനല് വേനല് ഉണ്ടായിരുന്ന കാലത്ത്, നമ്മള് എത്രത്തോളം വെള്ളം കുടിച്ചിരുന്നു. ഏഴ്, എട്ട്, ഒമ്പത്. ഏ ക്ലാസ്സുകള് ചിലപ്പോ എന്ത് ചെയും. ഉച്ച ആകുമ്പത്തിനൊക്കെ കുടിച്ച് തീർത്തിനു. ന്നിപ്പൊ നമ്മള് തീരെ വെള്ളം കുടിക്കണത് സാഹചര്യം ഇല്ലല്ലേ. എന്താ ഇങ്ങളെ അഭിപ്രായം?
മഴക്കാലമായി കഴിഞ്ഞാൽ, പൊതുവെ ജനങ്ങൾ വെള്ളം കൂടി കുറവാണ്. പക്ഷെ അത് ഭയങ്കര ദോഷമാണ്. പ്രായപൂർത്തിയായ ഒരാള് മിനിമം ഒരു ദിവസം എട്ട് ലിറ്റർ വെള്ളം കുടിക്ക ണം എന്നാണ് ഡോക്ടമാർ പറയാറുള്ളത്. മാക്സിമം നമ്മള് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമേ കുടിക്കാറുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മാക്സിമം ഒരു മൂന്ന് ലിറ്റർ വെള്ളം. അങ്ങേ അറ്റം പോയാ, അത് ഒരു ദിവസം. അതിൽ കൂടുതൽ ഞാൻ കുടിക്കാറില്ല.
ആഹ ആ നല്ലൊരു ഇതാണ് വെള്ളം കുടിക്കാന്ന് പറഞ്ഞാല്. ആ മറ്റുള്ള കാര്യങ്ങള് രോഗങ്ങള്, ഉള്ള നമ്മുടെ വയറ്റിന്റെ ഉള്ളിലുള്ള അസുഖങ്ങള്, അതുപോലെ തന്നെ ശരീരത്തിന്റെ, ഏഹ അണുക്കള് കാര്യങ്ങളൊക്കെ പോവാൻ. ഏറ്റവും നല്ല ഉപകരിക്കണ ഒരു സാധനാണ്, നമ്മളെ വള്ളം കുടിക്കാ എന്നൊക്കെ പറഞ്ഞാല്.
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വെള്ളം നമ്മുടെ ആ വയറ്റിലെ എല്ലാ ഹ കാര്യങ്ങള് നമ്മെ അരിച്ചെടുക്കുന്ന നമ്മുടെ ആ വൃക്കയുണ്ടല്ലോ, ഏഹ് കിഡ്നീ കിഡ്നിക്ക് സുപ്രധാനമായിട്ടും വെള്ളമാണ് വേണ്ടത്. വെള്ളം ചെന്നില്ലെങ്കിൽ കിഡ്‌നി ഫംഗ്ഷൻ തന്നെ തകരാറിലായി പോകും.
ആ പിന്നെ മറ്റേ നിങ്ങൾ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ. ഓരോരുത്തർക്കു ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായ ആളുകൾക്ക് ഇത്ര വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ, കുട്ടികൾക്ക് ഇപ്പോ എത്രെ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം. ഓരോ പ്രായത്തിനനുസരിച്ചാണ് ഈ വെള്ളം കുടിക്കേണ്ട പ്രായമെന്ന് ഡോക്ടർ ഡോക്ടർമാര് പലരും എന്ത് ഇതന്ന് പറയാറുണ്ട് പക്ഷെ നമ്മള ഞൻ ഈ അടുത്തായിട്ട് ഒരു പുസ്തകം ഒരു നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ വായിക്കുമ്പോ നമ്മള് പറഞ്ഞ കേട്ട് എന്താ വെച്ചാല് ഒരാള് എത്രയാള് പ്രായം എന്നുള്ളതല്ല നമ്മൾ എത്ര വള്ളം കുടിക്കണം എന്നുള്ളത്. പരിഗണിക്കേണ്ടത് അതിന്റെ രൂപത്തില്ൽ നമ്മള് ഒരു ഡോക്ടറിന്റെ ഒരു വിവരണം നമ്മൾ കേ വായിക്കാന് കാരണായി കാരണം എന്താ വച്ചാല് ഒരു പറയണ എന്താ വച്ചാല് നമ്മള് പ്രായല്ല നമ്മുടെ ഇത്ര വെള്ളം കുടിക്കണം. എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് കാരണം മറിച്ച് നമ്മൾ എത്രത്തോളം പണിയ എടുക്കണണ്ട് എന്നുള്ളതാണ് നിർണയിക്കേണ്ടെന്ന് പറഞ്ഞുന്നത് അപ്പൊ എന്താ വെച്ചാ ഇപ്പൊ ഒരാള് ഒരു ജിമ്മിന് പോണുന്നുണ്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കല്റ്റാൻ പോകുന്നുണ്ടണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആള് പതിനൊന്നോ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഗക്ലാസ് വെള്ളം എന്ത്തു ചെയ്യണം. എന്നന്ന് നിരന്തരമായിട്ട് അവർ കുടിച്ചിരിക്കണം എന്നാ ഒരാളെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു പണിക്കും പോവാത്ത ആളെ സംബന്ധിച്ചിടത്തോളം നമ്മള് മിനിമം ഒരു ആറ് ഏഴ് എന്ത് എട്ട് ക്വാസ് വെള്ളമ എങ്കിലും കുടടിത്തിരിക്കണം എന്നുള്ളത് ആഹ് അതല്ലേ ഒന്ന കൂടി നമുക്ക് സത്യയിട്ടൊക്കെ തോന്നണത്
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വെള്ളം കുടിച്ചില്ല എങ്കിൽ നമ്മുടെ കിഡ്നിക്ക് കിഡ്നി തകരാറാവുകയും പിന്നീട് നമുക്ക് നമ്മൾക്ക് അളവിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാകും നമുക്ക് പിന്നെ ഡോക്ടർമാര് കുറച്ച് തരും നിങ്ങൾക്ക് ഇത്ര എം എൽ വെള്ളമേ കുടിക്കാവൂന്ന് അങ്ങനെ വെള്ളം കുടിച്ച് കൂടി നമ്മൾ വിളവിൽ കൂടുതൽ വെള്ളം കുടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കാലിന് നീര് മുഖത്തു നീര് കൈക്ക് നീര് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ യൂറിൻ ആ മൂത്രം നമ്മള അറിയാതെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും ഈ നമ്മുടെ കിഡ്നി തകരാറിലായിട്ടേ അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മള് ഇപ്പം വെള്ളം കൂടി ഒരു ജീവിതത്തിലെ പ്രധാന ഘടകമായിട്ട് വന്നിരിക്ക യാണ് വെള്ളം കുടിയെ കുറിച്ച്
ആഹ് തീർച്ചയായിട്ടും നമ്മൾ എന്താ വെച്ചാല് ഇതിന് ഒരു പ്രത്യേകമായിട്ടുള്ള അളവുണ്ട് ഇപ്പൊ നമ്മള് ഈ മൂത്രത്തിന്റെ നിറങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ നിർണ്ണയിക്കാറുണ്ട്. അഥവാ ഇന്ന കളറ ആയാൽ ഇത് നമ്മള് ഇനി വെള്ളം കുടിക്കരുത്. എന്ന് നമ്മുടെ ശരീരം നമ്മളോട് പറയുകയാണ് നമ്മുടെ ഈ മൂത്രത്തിന്റെ കളറിലൂടെ ന്നൊക്കെ പറയാറ്ണ്ട് അപ്പൊ അതിന്റെ ഒരു പരിധി വിട്ട് കെടന്ന് ഞമ്മള് വെള്ളം കുടിക്കാണ്ന്ന്ണ്ടെങ്കി ഞ്ഞമ്മള് എന്താവും ഓവറ് ഹൈഡ്രേറ്റ് ആകും ഏഹ്. നമ്മളെ ഏഹ് ജലീകരണം കൂടും ഏഹ് അപ്പോ അത് അതിലും വലിയ പ്രശ്ന ആക എന്നൊക്കെ നമ്മൾ ഡോക്ടർമാർ പറയാറുണ്ട്. പൊതുവേ വള്ളംകൂടിന്ന് പറഞ്ഞാല് ഇപ്പ നമ്മള് വെള്ളം നമ്മള് കുടിക്കണത് ലെ നമ്മള ആദ്യത്തെ നമ്മള് ശ്രദ്ധിക്കേണ്ടന്ന് വെച്ചാൽ വെള്ളം നമ്മള് കുടിക്കല് കൂടന്നില്ലാതല്ലേ നമ്മള് ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഏഹ് പരമാവധി വെള്ളം കുടിക്കുന്നുണ്ടോന്ന അപ്പൊ അതിനെന്ത് ചെയ്യണം നമ്മള് നമ്മടെ ജോലി സ്ഥത്തേക്ക് പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക പോകുമ്പോ എന്ത് ചെയ്യണം നമ്മുടെ കൂടെ എന്ത് ചെയ്യണം. ഈ ഒരു വള്ളത്തിന്റെ ബോട്ടിലോ അല്ലെങ്കിൽ അതിന്റെ പോലുള്ള കാര്യങ്ങളൊക്കെ വെള്ളം കുടിക്ക കുടിക്കാളെളാരു സൗകര്യം നമ്മള് കയ്യില് കെരുതണംന്നില്ല ഇപ്പങ്ങള് ജോലിക്കൊക്കെ പോവുമ്പോ വെള്ളം കൊണ്ടോവല്ണ്ടാ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് വെള്ളം കൊണ്ടുവന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് വീട്ടുകാരോട് തന്നെ പറയും നമു ഇന്ന വെള്ളം വേണോന്ന് കൂടുതലും ചൂടാക്കിയ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കൂടുതലും ഞങ്ങള് കുടിക്കാൻ ശ്രദ്ധിക്കുന്നത് കാരണം ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ടും ഈ പിന്നെ ഓരോ ഓരോ പിന്നെ ഈ ഈ അസുഖങ്ങളും അത് വെള്ളത്തിലൂടെയും വരുന്ന അസുഖങ്ങളുണ്ടല്ലോ ഇപ്പം നമുക്ക് ചിന്തി ക്കാൻ കഴിയാത്ത അസുഖങ്ങളാണ് ഈ വെള്ളത്തിലൂടെയും വരുന്നത് അതുകൊണ്ട് കൂടുതലും തെളപ്പിച്ചാറിയ വെള്ളം ഞങ്ങള് ഞങ്ങളും ഞങ്ങടെ കൂടെ ജോലി ചെയ്യുന്നവരും കുടിക്കാറുള്ളത്
ആഹ് അതാന്നത് പിന്നെ ഈ ഏഹ് നമ്മള് പറയലുണ്ട്. തണുത്ത വെള്ളത്തിനേക്കാൾ നല്ലത് എന്താണ് ചൂടുവെള്ളമാണ് എന്ന് സ്വാഭാവികായിട്ട് പറയാറ്ണ്ട്. അപ്പ ഇങ്ങള് ചൂടുവെള്ളാണോ നിരന്തരായിട്ട് കുടിക്ക്ണത്?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ടുള്ളവര് അങ്ങനെ പറയുന്നുണ്ട് ഉഷ്ണം ഉഷ്ണേന്ദ ശാന്തിന്നാണ് നമുക്ക് ഉ നല്ല ഉഷ്ണമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മള് നല്ല ചൂടുള്ള ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ നമ്മടെ ശരീരം വിയർ നിക്കും വെയർത്ത് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ക്ഷീണം മാറും നമ്മടെ ദാഹവും മാറും പണ്ടൊള്ളത് അതേ സമയം നമ്മള് ചൂടത്തൂന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമ്മള് തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കി കയി കുടിച്ചു കഴിഞ്ഞാ നമ്മുടെ ശരീ ആന്തരിക അവയവങ്ങള് പെ പെട്ടെന്നങ്ങ് തണുക്കുവാണ് പിന്നെ നമുക്ക് ദാഹം വരും അങ്ങനെയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മള് ഈ എണ്ണ പലഹാരങ്ങള് കഴിച്ചതിന്റെ പുറകെ തണുത്ത വെള്ളം കുടി കുടിക്കാൻ പാടില്ലെന്ന് പണ്ടൊള്ളവര് പറയും പണ്ടൊള്ളവര് പറയുമ്പോ അത് ഞാനിങ്ങനെ ഒന്ന് രണ്ടു പേരോട് ഇങ്ങനെ ചോദിച്ചപ്പ പറഞ്ഞ് എണ്ണപ്പലഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മള് കഴിച്ച് അത് അതിന്റെ പുറകിന് തന്നെ ഈ ഈ എണ്ണ എന്തായാലും നമ്മുടെ ഉള്ളിലോട്ട് എണ്ണയിങ്ങനെ വരുമ്പോ തണുത്ത വെള്ളോടെ കുടിക്കുമ്പോ ഈ തണുപ്പിനകത്തോട്ട് തണുത്ത വെള്ളത്തിനകത്തോട്ട് നമ്മള് ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ, പാം ഓയിലോ, എന്ത് ഓയില് ഒഴിച്ചാലും അത് പെട്ടെന്ന് കട്ടിയാവും. അത് നമ്മടെ ആന്തരിക അവയവങ്ങളിൽ പറ്റിപ്പിടിച്ച് അവിടെ അയാ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തണുത്ത വെള്ളം കൊറച്ച് കൊറയ്ക്കുന്നതായിരിക്കും നല്ലത്.
പിന്നെന്താ വെച്ചാല് ഇങ്ങനെ പറയല്ണ്ട് എന്താ വെച്ചാല് തണുത്ത വെള്ളം അത്പോലെ തന്നെ ചൂടുവെള്ളം ഇതില് ഏത് കുടിക്കണന്ന് ഏഹ് ഇള്ള ചർച്ച ആയോണ്ട് പറയലിണ്ട് എന്താ വെച്ചാല് നമ്മള് ചൂടുവെള്ളം കുടിക്കുമ്പോ ഇപ്പൊ ചൂടുവെള്ളം എന്ന് പറഞ്ഞ തണുത്ത വെള്ളം സ തണുത്ത വെള്ളന്നില്ല എല്ലാ സാധാ വെള്ളം വെള്ളത്തില് എന്ത്ണ്ടാവും രണ്ട് തരത്തിലിള്ളേ രൂപത്തില്ള്ള സാധനങ്ങള്ണ്ടാവും ഒന്ന് എന്ത്ണ്ടാവും നമ്മക്ക് നല്ല വേണ്ട അണുക്കളും ഉണ്ടാവും അതേപോലെ തന്നെ ഏഹ് ആ ആവശ്യള്ള അണുക്കലും അതേപോലെ ആവശ്യല്ലാത്ത അണുക്കലുണ്ടാവും അപ്പോഎന്ത്ണ്ടാവും ഏ അപ്പോ അത് ചൂടുവെള്ളം ആവുമ്പോ എന്തെയ്യാണ് ഈ ഒരു അണുക്കളെ അമ്മള് ഇതിനെ തളപ്പിക്കുന്നതിലൂടെ വള്ളം തളപ്പിക്കുന്നതിലൂടെ കൊന്നുകളയാണ് നമ്മളെ ശരീരത്തിന് വേണ്ട അണുക്കളെ കൊന്നു കളയാണ് അപ്പൊ ചൂടുവെള്ളം ഞമ്മ നമ്മള് കുടിക്കരുത് ന്ന് നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതില് ശരിയുണ്ടോ എന്തേലും
അതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നെ എല്ലാരും പറയുന്നേ ഡോ വരെയും പറയുന്നത് തെളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പൊ ഇനിയിപ്പോ പുതിയ പഠനം പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല ദിവസേന ഓ ഓരോന്ന് ഓരോന്ന് കണ്ടു പിടുത്തങ്ങളാണല്ലോ ഒള്ളത് ഇ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഓരോന്ന് ഓരോന്ന് പുതിയത് കണ്ട് പിടിച്ചോണ്ടിരിക്കുവാണല്ലോ നമുക്കിപ്പം അതൊരു പുതിയൊരു അറിവാണെന്ന് തോന്നുന്നന്നെയിനപ്പറ്റി
ഉം ഉം കാരണന്താച്ചാല് നമ്മള് പറഞ്ഞമാതിരി തന്നേണ് ചൂടുവെള്ളം കുടിക്കുമ്പോ എന്തെ യ്യും സ്വാഭാവികായിട്ടും അയിന്റെ നല്ല അണുക്കൾ എന്തെയ്യും ഈ ഒരു എന്ത് തളപ്പിക്കുന്നതിലൂടെ ചത്തു പോവും അതുപോലെ അതുകൊണ്ട് തന്നെ അത് കുടിക്കരുത് തണുത്ത വെളളാണ് കുടിക്കേണ്ടത് എന്നുള്ളതൊക്കെ ത ത് പക്ഷെ ഇതെ എന്തെന്നച്ചാല് തൊ ചൂടുവെള്ളം എന്ന് പറഞ്ഞാല് അധിക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു വള്ള കാരണം എന്താ വെച്ചാൽ സ്വാഭാവികയായിട്ടു ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് നമ്മളെ ഒര് പ്രാസംഗിക പ്രസംഗിക പ്രസംഗകര് പ്രസംഗിക്ക്ണ ആൾക്കാര് അവര് വരെ എന്താണ് ചൂട് വള്ളാണ് പ്രിഫർ ചെയ്യണ് കാരണം എന്താ വെച്ചാല് അവര് അവരുടെ തൊണ്ടയില് ആ ഒരു ചൂട് നിലനിൽക്കാന് തണ്ത്തള്ളം കുടിച്ചാൽ അവർക്ക് സൗണ്ട് പോകും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജലദോഷം ഉണ്ടാവും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ പിന്നെ എന്താച്ചാ ചൂടു വെള്ളം തന്നെയാണ് നല്ലത് കാരണന്താച്ചാ തണ്ത്തവള്ളം കുടിച്ചാലെന്തെ ഈ ഉ ആ ചെലെ ഏ ഈ ദോഷങ്ങളായിട്ടുള്ള അണുക്കളും ഒപ്പം കേറുവല്ലോ നല്ലെയിന്റെപ്പം ചീത്തതും ഒപ്പം കേറും ആ അപ്പൊ ചൂടുവെള്ളാണ് ന്ന്ണ്ടെങ്കിൽ എന്തെയ്യും ഏ ഈ ഒരു ഏ ചീത്ത തൊഴിവാവുംന്നില്ലതുള്ളു
ഉം ഇനി നമുക്ക് ഇനി നമുക്ക് വിളിക്കുമ്പോ ഇതിൽ കൂടുതൽ നമുക്ക് സംസാരിക്കാം ഇതിനെ കുറിച്ച്
ആഹ് അതാണ് ശരിപ്പന്താലും ട്ട ടൈമും വൈകി എന്തായാലും നല്ല ഉറക്കവും ഞാൻ പറയാൻ നിക്കാരുന്നു
ഓ ശെരി ആയിക്കോട്ടെ ആയിക്കോട്ടെ